ഹലോ ഹലോ
കേൾക്കാൻ പറ്റുന്നില്ലേ
ആ ഇപ്പൊ കേൾക്ക്ണ്ട് അസലാമു അലൈക്കും
വ അലൈക്കുമുസ്സലാം
പിന്നെ എന്തൊക്കെ പാട് സുഖല്ലേ
സുഖാണ്
ആ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാറായാലോ അതെ മാപ്പിള എപ്പോളാ വരാ
ആ ആ ഒരു നാല് മണിയോട് കൂടിട്ട അവര് എത്താറ് നാല് മണി ചിലപ്പോ ബസ്സ് ലേറ്റ് ആവാണെങ്കി നാലേക്കാലോ മോള് പിന്നെ വണ്ടിക്കാങ്ങാണ്ട് കറക്റ്റ് നാലരക്ക് എത്തും
ആ മാപ്പള എന്താ വർക്ക് ചെയ്യ്ണെ
ഹസ്ബൻ്റ് ഓട്ടോ ഡ്രൈവറാണ്
ആ അവര് ഈ നേരത്ത് വരേക്കുംല്ലേ
അങ്ങ് അവര് അങ്ങനെയൊന്നുല്ല അവര് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു പോയോള്ളു ചിലപ്പോ അങ്ങനെ എന്തേങ്കലും വഴിക്ക് ഓട്ടം ട്രിപ്പ് വരിയാണെങ്കിൽ വരത്തോള്ളൂ
ശരിയ ല്ല മക്കള് വരാൻ കാത്തിക്കാന്ന് പറകേട്ടത്ഞ്ഞിലെ മാപ്പിള വരാൻ കാത്തിക്കന്ന കേട്ടത്
ആ അല്ല മക്കൾ സ്കൂൾ
ആ ആ ആ ആ അതെ അതെതന്നെതന്നെ തന്നെ എത്ര മക്കൾ സ്കൂൾ പോവ്ണ്ട് ആഹ് എന്ത് ട്ട്യാള
ആൺകുട്ടിയാണ് മൂത്താള് അവരുഒമ്പതാം ക്ലാസ് പഠിക്ക്ണ് മോള് അഞ്ചാം ക്ലാസ്സ് പഠിക്ക്ണ്
മക്കൾക്ക് ചായൊക്കെ ഇണ്ടാക്കിയാ
ചായ ഒക്കെ റെഡി ആക്കി വച്ച്ണ്
എന്ത കടി പലഹാരം ന്ത
രാവിലെന്ന് ഇഡ്ലി ഉണ്ടാക്കിയ അപ്പൊ അത് കാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ച് പിന്നെ അതൊന്ന് വരുന്ന ടൈമില് ഒ ചൂടാക്കി കൊടുക്കേ വേണ്ടു
ആഹ് ആ അത് കഴിക്കയിരിക്കും ലെ
ആ വരുമ്പ ചോ വന്ന്‌ കഴിഞാ ചോറൊന്നും ഇഷ്ടപ്പെടു ചോ റൊന്നും വേണ്ടാറിം പിന്നെ അവര് ഉച്ചക്കൊന്നും ഭക്ഷണം ശരിയായ രീതി കഴിക്കത്തില്ല. അപ്പ പിന്നെ പലഹാരങ്ങളൊന്നും കൊടുക്കത്തില്ല ഇങ്ങനെ ചായയും കടിയായിട്ട് കൊടുക്കും. അപ്പൊ അവര് നല്ല രീതീല് കഴിക്കും ചെയ്യും. ഹെൽത്തിയാവും ചെയ്യാലോ പിന്നെ അവര്ക്ക് വേണങ്കി പ്പ എന്തെങ്കിലും ഇങ്ങനെ കയ്യ് പിടിച്ചിട്ട് വല്ല ചി പ്സ് മിച് അങ്ങനെയൊക്കെ കഴിക്ക ത്തേയുള്ളൂ ചി ബേക്കറി ഐറ്റംസ് അല്ലാതെ വന്ന വഴി അങ്ങ ത്തൊതൊന്നും കൊടുക്കത്തേല
ആ ഇപ്പച്ചക്ക് എന്തേ കഴിച്ച് ചോറിന് എന്തേ കൂട്ടാന്?
ചോറിനു ചെരങ്ങാ കറിം വെണ്ടക്ക ഉപ്പേരിം. പപ്പടം പൊരിച്ചതും. അതൊക്കെ തന്നേണ് പച്ചക്കറിയോക്കെ ഇവിടെ വീട്ടിലെന്നെണ്ടാപ്പ അതെന്നോണ്ടൊക്കെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും.
ആഹ് മീന്
മീനെപ്പ മീന എപ്പോയെങ്കിലും വാങ്ങാറുള്ളൂ ഇപ്പൊ പൊതുവേ ട്രോളിങ് ആയ കാരണം വണ്ടിയൊക്കെ ഇതില് പോകലെ കുറവാണ്. എപ്പോഴെങ്കിലും പോവും. ആ ആദ്യം ആദ്യം അതന്നെ വണ്ടി ഒന്നോ രണ്ടോ വണ്ടിയേ പോകത്തുണ്ടായിരുന്നുള്ളു അ ത് ഞമ്മളിങ്ങനെ കാത്ത് കെട്ടി നിക്കണം വേണ്ടി പോണതും നോക്കിട്ട്. നമ്മൾ അങ്ങോട ഇങ്ങോടോ തിരിഞ്ഞ ടൈമിലാണെന്ന വണ്ടി അങ്ങോട്ട് പോവും ചെ
ആ പിന്നെ അവിടെ ആ ഭഗ
കേൾക്കുകയാണെങ്കിൽ അവരും ഇങ്ങനെ സ്ഥിരം ഓണടിച്ച അങ്ങനെ കാത്തത്, നമ്മൾ സ്ഥിരം മേടിക്കാത്തത് കൊണ്ട് അവരത്ര ശ്രദ്ധിക്കൂല്ല.
ആ ആ ആ അ ശരിയാണ് അല്ലാ കടൽ കടലന്നും
ഇവിടെ അടുത്ത് എങ്ങനെ ചെറിയ കടകളോ
ക കടൽ കടൽ
കടലൊന്നും ഇവിടെ അടുത്ത് കൊറെ പോണം ദൂരം പോണം പുഴയ് തോട് പാട ടങ്ങളൾ വയൽ അതെങ്ങനൊക്കെ എടു തുണ്ട് നല്ലാണ്ട് മറ്റുള്ളതൊക്കെ കൊറെ പോണം തോടൊക്കെ ഇവിടെടുത്തണ്ട് പിന്നെ വേനൽ സമയത്തൊക്കെ ഞങ്ങള്ൾ കുട്ടികളെയും കൊണ്ട് നീന്ത ഓക്കെ പഠിപ്പിക്കാനും മാങ്ങാത്തോട്ടനേക്ക് പോവൂമ്പോ വർഷക്കാലത്ത് പോവത്തെല്ല അപ്പൊ ഭയങ്കര വെള്ളം കുത്തൊഴുക്കും ചെളി വെള്ളവും അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ പോകത്തെല്ല
ആ ആ
പാടത്തെ ഉം പാടത്തൊക്കെ വെള്ളം കേറി കഴിഞ്ഞാല് പിള്ളേരൊക്കെ വൈകുണ്ട് സ്കൂളില്ലാത്ത ടൈമിലൊക്കെ ചൂണ്ടൊക്കെ പിടിച്ച് മീൻ പിടിക്കാനാ പറഞ്ഞറങ്ങിപ്പോ
ആ അ അത് ശരി ആ എല്ലാ പലഹാരങ്ങള് മറ്റ് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കുവോ
അധികം ഉണ്ടാക്കാറില്ല എന്തന്ന് വെച്ച ചില ഞമ്മളെ എന്തെങ്കിലും ഉണ്ടാക്കിയാല അത് നമ്മള തന്നെ കഴിക്കേണ്ടി വരികയാണ് കുട്ടികളത് കൂടുതലും കഴിക്കൂല അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ പാക്കിയാലും കുറച്ചധികയി പോകും അവർ ഒന്നോ രണ്ടോ എടുത്തിട്ട് പിന്നെ അത് എടു പിന്നെ നമ്മള് കളയണ്ടെ വിചാ പക്ഷെ നമ്മളൻനെ എടുത്ത് കഴിക്കുന്ന ഒരിത് വരു ഉണ്ടാക്കും ചെയ്യാം നമ്മള തന്നെ കഴിക്കേണ്ടി വരികന്ന് പറയും ഒരു മാടുപ്പ് വരും അപ്പൊ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് പയ് കിൽക്കാണ് നമ്മള് അതില ആരെങ്കിലൊക്കെ വേണം നമുക്ക് കഴിക്കാനും വീട്ടിൽുണ്ടാക്കിയത് ഇങ്ങനെ കഴിക്കാനും ആളുണ്ട്ന്നുണ്ടെങ്കി പിന്നെ അ പിന്നെ അതാണ് രസം ആ
ആ ഇഡ്ലിക്ക് എന്താ കറി ഉണ്ടാക്കിയെക്കുനെത് ഇഡ്ലിക്ക് സാമ്പാർ വരണോ
ആണോ ഇന്നുണ്ടാക്കിയെ അത് കറിയും ചോറിക്കും അങ്ങനെ എടുക്കാറുണ്ട് സാമ്പാർ ഉണ്ട കുംപോ അത് ഇന്നലെ ഉച്ചക്ക് സാമ്പാറായിരുന്നു ച്ചേർന്നാ അപ്പ ഞാനങ്ങനെ വൈകീട്ട് വൈ രാവിലെ കഴികാന്ന് എടുക്കാതിച്ചിട്ട് പകുതി വൈകുന്നേരം ഫ്രിഡ്ജിൽ മുഷി ച്ചിട്ട് അങ്ങനെ ഇന്ന് രാ ഇഡ്ലി ഷാമ്പങ്ങനെ ഉണ്ടാക്കിയതാ ചെ
ആ അപ്പ സുഖാണല്ല പിന്നെ പിന്നെ ഇഡ്ലി മാത്രം ഉണ്ടാക്കിയാ മത്യല്ലോ സാമ്പാർ പിന്നിന്നലത്തെ ബാക്കിണ്ടവൂ പിന്നെ അപ്പോ രാവിലെ സ്കൂളിക്ക് കുട്ടികൾ പോണ നേരത്തെ ഒര് ട ഒരു പണിയാണല്ലോ ല്ലാർക്കും ഭയങ്കര ടാസ്കാന്നല്ലോ ആ നേരത്ത്
ആ എന്റെ ഇവിടുത് നമ്മുക്ക് കഴി ണ്ടത് വേറെ ണ്ടാക്കണം കുട്ടികൾക്ക് കൊണ്ടോവേണ്ടത് വേറെ ണ്ടാക്കണം അങ്ങനെയാ ഫുഡ് ചോറൊരുമിച ണെങ്കിലും അവര്ക്ക് ഒരാ ളെ കൊണ്ടോ മോനിതുപോലെ വെല്യ ക്ലാസ്സിലായ കാരണം ആൺകുട്ടികളൊന്നും ക്ലാസ്സിലെക്ക് ഭക്ഷണം കൊണ്ടുവരില്ല്യ ചോറ് കൊണ്ടുവല്യന്ന് പറഞ്ഞിട്ട് അവനിപ്രാവശ്യ ഇത്തവണ കൊണ്ടുപവാതിരിക്കണ്
എന്നാ പിന്നെങ്ങ് ചോ ചോറൊള്
ഉം മോള് കൊണ്ട പോവും മോള് ചോറ് കൊണ്ടോവു അത് പിന്നെ രാവിലെ ആവും പിന്നെ ഉപ്പേരി ന്തെങ്കിലുംക്കെ സോയാബീനോ കെഴങ്ങ് പൊരിച്ചതോ അങ്ങനെക്കെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനത്തെ രീതിയിലെക്കെയാണ് അവള് സ്കൂൾക്കുള്ള ഫുഡും കാര്യങ്ങളക്കെ ടൂറുകൾ ഇതുപോലെ വെക്കേഷനും കാര്യങ്ങളൊക്കാവ്മ്പൊ മാ അത്രെപോകത്തുള്ളൂ അല്ലാത്ത സമയം കൊറവാണ് ഈ ഓണത്തിന്റെം ക്രിസ്മസിന്റെം പിന്നെ സമ്മർ വെക്കേഷൻ അങ്ങനെയൊക്കെ ലോങ്ങ്‌ ടൈമിലുള്ള വെക്കേഷൻ ടൈമില് മാത്രെ ടൂർ പോകത്തോള് പിന്നെ നമ്മള് പൊറത്തക്കെ എറങ്ങണ ടൈമിലാണെങ്കി ചെറ ഇങ്ങനെ ഇപ്പണ്ടല്ലോ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാർക്കുകളൊക്കെ വരുവല്ലോ അങ്ങനത്തേലൊക്കെ പോകാറുണ്ട്
ഇന്നവിടെ മഴയണ്ടോ
ഇന്നുന്നലെക്കെ മഴ കൊറവാണ് നല്ല വെയിലായിരുന്നു ഇന്നല നല്ല വൈകുന്നേരവരെ നല്ല വെയില് കിട്ടി ഇന്നും ഉച്ച വരെ നല്ല വയ്ലായിരുന്നു ഇപ്പൊ ഉച്ചക്ക് ശേഷം ചെറിയൊരു മൂടി മൂടലായിട്ടാങ്ങനെ അങ്ങനെ വെയ്ല് കിട്ടിയപ്പോ ഒരുപാട് വാഷ് ചെയ്തിട്ടു
ആ ഡ്രസ്സല്ലാക്കെ ഒണക്കിടുക്കാനായി എങ്ങനെ ഡ്രസ്സുകളൊക്കെ തിരുമ്പല് കല്ലുമ്മെച്ചിട്ടോ അതോ
അല്ല മെഷീൻല് യൂസിയാന് മെഷീൻ യൂസ് യ്താലും വർഷക്കാലത്ത്ന്ടെ ഒണങ്ങി കിട്ടാന് പ്രയാസാണ് ഈ ജീൻസ് പോലത്തെക്കെ ഐറ്റംസ് കനള്ളതായികിട്ടുമ്പോൾ ഒണങ്ങാനും പ്രയാസ്
മെഷീന്ല്ട്ട് ഒണക്കിക്കൂടെ
അങ്ങനെ ചെയ്താലും അതൊരു നനവ് പോണ കുറവില്ല അവർക്കാണ് ചെറിയ നന വാണെങ്കില് ഇത് ഉണങ്ങിയിട്ടില്ലാന്ന് പറയും ചെയ്യും
ഉം ശരിയാണ് അ വിടെ വടെ വീടൊക്കെ സ്വന്തായിട്ട് വീടന്നെണ്
തറവാട് വീട് ആയിട്ടാണ് സ്വന്തയിട്ട് ആണ് നി ക്കുന്നത് എല്ലാരും വേറൊക്കെ പോയിട്ടുണ്ട് വീട് പണി ഇങ്ങനെ തുടങ്ങി വെച്ചി ട്ടെള്ളൂ ഫൗണ്ടേഷൻ മാത്രം കഴിഞ്ഞ് കിടക്കാ പതിയെ പതിയെഇങ്ങനെ എടു ക്ക എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു വെച്ചിട്ടേള്ളൂ ഇപ്പോ നമുക്ക് വീട് നിക്കാന് വീടുണ്ട് വേറെ ആരുല്ല പിന്നെ അങ്ങനെപ്പം പിന്നെ പ പതിയെ ലോണും കാര്യങ്ങളൊന്നു ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വീട് കയറ്റിയാ മതി എന്നുള്ള രീതിയിലാണ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് കിടക്ക
ആ ഹ് ആഹ്
നിങ്ങളെ വീട് എങ്ങനെ ഉള്ളേരിയേലാ
ഞങ്ങൾ ത് ടൗൺ ഏരിയ ആണ് റോഡിന്റെ വക്കത്ത് തന്നെയാണ് വീട് വീടൊക്കെ ഇണ്ടാക്കിയിട്ട് ങ് പുതിയ വീടാണ് ഇണ്ടാക്കിയാണ് പിന്നെ അങ്ങനെ മൂന്നാളാണ് ഇന്റെ കുട്ട്യള് മൂന്ന് കുട്ടിയളോ
ആഹ് ആഹ് വലിയ കുട്ടിയോളാ
വല്യ കുട്ടിയല്ല ഒരാള് എട്ടാം ക്ലാസ്സില് ഒരാള് രണ്ടാം ക്ലാസ്സില് പിന്നെ ഒന്നര വയസ്സായരു കുട്ടിയാ
ആഹ്
ഉം
ടൗണിലായത്‌ വണ്ടി വാഹന ഒക്കെ എപ്പോഴും കിട്ടുല്ലോ ല്ലേ എല്ലാ ആവശ്യങ്ങളും കടയാണങ്കിലും ഒക്കെ
അതന്നെ കട അടുത്ത്ണ്ട് ഡിസ്പെൻസറി അടുത്ത്ണ്ട് പിന്നെ മദ്രസ സ്കൂളൊക്കെ അടുത്തടുത്തുണ്ട് എല്ലാം സൗകര്യങ്ങളൊക്കെ ഇണ്ട് പിന്നെ മുനിസിപ്പാലി റ്റി ഏരിയേണ് റോഡു മു റ്റത്തിന്റെ അധികം ദൂരില്ല തന്നേണ്. അതെ നാലും കൂടിയ ജംഗ്‌ഷനിലാണ് വീട്
ആഹ് അപ്പൊ വാഹനങ്ങളുടെ ഒരു തിരക്കായിരി ക്കും
ആഹ് സ്കൂളിന്റെ സ്കൂൾ വണ്ടികള് മൊത്തം സ്കൂൾ വണ്ടികളും ഞങ്ങളെ നാലും കൂടിയ ജംഗ്‌ഷനിലാ വന്ന് നിക്കല്. അപ്പൊ എല്ലാ മക്കളും കേറാനങ്ങ രസാണ് രാവിലേയ നല്ല തെരക്കും കുട്ടികക്കും കുഞ്ഞു മക്കൾക്കൊക്കെ കാണാനും ഫുഡ് കൊടുക്കാനൊക്കെ രസ് തന്നെ
ആ
ഉം അങ്ങനെ ഉ പിന്നെ എന്തൊക്കെ ഇന്ന് രാത്രി കക്ക് ചോറ് പച്ചക്കറിം ചോറ്ന്നെല്ലേ
ചിലപ്പം ചോറ് ചോറ് ആ ചോറ് തന്നെ മിക്ക ദിവസങ്ങളിലുണ്ട് അ ഒക്കെ ചില ദിവസം കുട്ടികൾ എന്തെങ്കിലും വേണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ചെലപ്പം പുറ പുറത്ത്ന്ന് വാങ്ങും അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിട്ടോ അങ്ങനെ എന്തേലൊക്ക തിന്നും
അല്ല ജോലിക്ക് എൻതിനെൻ പോവണ്ട നീ
ജോലിക്കൊന്നും പോണില്ല അങ്ങനെ പുറത്തു പോയി ജോലി ചെയ്യാനുള്ള താല്പര്യം ഹസ്ബന്റിന് ഇല്ല അപ്പം അങ്ങനെ ചെയ്യാറില്ല വീട്ടിലെ എന്തെലും ഇങ്ങനെ വർക്കായിട്ട് എന്തേലും ചെയ്യുന്നുണ്ടോ മാത്രമേ ചെയ്യത്തോുള്ളൂ പ്രൊഡക്റ്റിന്റെ ഒക്കെ ഒരു വർത്ത ഒക്കെ ഞാൻ ചെയ്തു ന്നെ അതുംത്പോലെ ഇ ത്ത് പോവേണ്ടി വന്നപ്പോ പിന്നെ
ആഹ ആഹ ആ ആഹ ആഹ ആഹ ആ അത് ശരി ആ ഏത് പ്രോഡക്റ്റ് ചെയ്യുന്നത
ആ പറഞ്ഞ ഒരു കമ്പിനിയുടെ ലൈഫ് അല്ല വസ്റ്റ്
ആ വെസ്റ്റേജിന്റെ ആ വെസ്റ്റേജ അറിയാം ഞങ്ങ ഈ ഭാഗത്തൊക്കെ വ തേജിന്റെ കമ്പനിന്താണ് വല്യയൊരു സൂപ്പർ മാർക്കറ്റ്ണ്ട് വെസ്റ്റേജിന്റെ സാധനങ്ങളെ സൂപ്പർ മാർക്കറ്റ്
ആഹ
ഉം ഉ സ്ഥലം പറയാൻ പാടി റ്റുലാര് തില്
ആഹ
ഞാ പർഞ് ആ മാർക്ക് പോവാണ്ന്ന് പിന്നെ ന്താണ് ഇന്റെ ഏട്ട്ത്തിക്കെ വേസ്റ്റേജിന്റെ ഇതില്ണ്ട്ന്ന് അർഞീനി ഓള് കൊറേ പ്രോഡക്റ്റ് മരുന്നൊക്കെ വാണോ വാ ണോന്ന്ച്ച് പിന്നെ നമ്മള് ആ വാങ്ങി ഇല്ലാട്ടോ
ആ ഞാനതുപോലെ ഒരു രണ്ടു വർഷത്തി ത്തോളായി ഇങ്ങനെ നിന്ന് പിന്നെ ഒരു
ആ എന്നാ ആയിക്കോട്ടെ ടൈം ആയിരിക്കണ് കേട്ടോ അന്നാ ശെരി